അലോ
ഹലോ കേൾക്ക്‌ണില്ലേ?
ആ കേക്ക്‌ണ്ട് പണികളൊക്കെ കയിഞ്ഞോ?
ആഹ് പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്ക്ണ്. ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കാണ്.
ആമം പിന്നെ വേറെന്തൊക്കെ ങ്ങെളെ കുടും ആഹ് ഞാന് മം. പിന്നെ പണിയാളൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ഇങ്ങനെ ഇതിന്‌നിന്നെ. ആ ആ കഴിഞ്ഞ്ക്ക്‌ണ്
മം
കുട്ടേള് സ്കൂൾന്ന് മഴന്നല്ലേ?
ആ ഫുൾടൈം മയന്നെന്ന്. ഒരു ഒലർച്ചിം ഇണ്ടായിട്ടില്ല.
ഞമ്മളെ വയ്യൊക്കെ എന്താ റബേ പുല്ല് കെട്ടീട്ട് ചളീ പിളീ
ആ ഞങ്ങക്ക് പിന്ന ആ സൈഡില് റോഡ് ഇണ്ടായതോണ്ട് അങ്ങനെണ്ട് നടക്കാ.
അയെന്നെ മേലേകൂടെ പോവോണ്ടേയ് ഇങ്ങക്ക് ചെക്കൻ മേലക്കൂടെ പോവോണ്ട് ങ്ങക്ക് കുഴപ്പല്ല.
ആഹ് ആഹ് പാടത്ത്ക്കൂടി നടക്കുമ്പളേ ഭയ്ങ്കര റിസ്ക്കാണേക്കാരം മഴെയ്താല്
ആഹ് ചെക്കനിലേ ഏ ഉം വെല്ല്യോന് പിന്നെ ഇതേത്തന്നെല്ലേ പോവല് എന്താ ചളി ന്നറിയോ പുല്ലൂ ണ്ട് നല്ലം ചളീം
ഇങ്ങളെ മക്കളെ ബസ് ഇവിടെ മേലെ വെര്ലില്ലേ
ഔ അത് അങ്ങട്ട് ലക്ഷം വീട്ട്ക്ക്‌ പോണ്ടേ ഇ വിട്ന്നൊന്നും പറ്റൂലല്ലോ
ലക്ഷം വീട്ടിക്കല്ലല്ലാ ആയ് ആഹ് പള്ളിന്റതറ്റം വര്നിണ്ടല്ലോ ഞങ്ങള് ഇന്നാള് പോയ്പ്പക്കണ്ട്
ഏ പളളീടെ നമ്മളെ പള്ളീടെ വരാലിണ്ടാ
ആ ഞാന് ന്റെ മോനെ കേറ്റാൻ പോയപ്പോ അവിടെണ്ട് കുട്ട്യാൾ വെയി റ്റീണ് അപ്പൊ ബല് പർഞ്ഞ് ആ സ്കൂൾ ബസ്സാണ് അവ്ടെ വര്നേ ന്നൊക്കെ
വേറെവ്ട്ത്തേങ്കിലു ഏക്കാരം
അല്ല ഞാൻ കണ്ട് ബോഡ് കണ്ട് ബ്രാ ബോഡ് കണ്ട് ഇവലെ സ്കൂൾതന്നെ
ഏ ന്നാ അതറീലട്ടോ ഇഞ്ഞ് സ്കൂൾല് ചോയ്ക്കണ്ട്യേരും
ആഹ്
ഇന്നാ സുഖേര്ന്നു. ന്നാ ഇങ്ങനണ്ട് പറഞ്ഞയച്ചാ മതിയെനു
ആ ഞാൻ പറിം ചെയ്ത് ഓലാ റെയില് കടന്ന് പോണേനെക്കാട്ടി നല്ലെ ഓല്ക്ക് ഇങ്ങനെ പോണതല്ലേന്ന്
ഉം ഇഞ്ഞ് ചോയിക്കണംന്ന് സ്കൂളില്
ഉം റ്റെ മയാവുമ്പോ നല്ല പണിയാണ് കുട്ട് കുട്യാളെ ആണ്ടുംങ്ങട്ടും കൊണ്ടാ ക്കലും കൊണ്ടര്ലൊക്കെ
ഇന്ന് പിന്നെ മഴ അങ്ങട്ട് പോമ്പണ്ടായിട്ടില്ല ന്നാലും നല്ല ചളിയെന്നെ
അയി ക്കൂടി മയങ്ങനെ നിക്കുമ്പോ പുല്ല്ങ്ങട്ട് പൊന്തീട്ട് നടക്കാൻ വെയ്ക്കൂല
ആഹ് ആഹ് റെയിൽന്റവ്ട്ന്ന് കെടക്കണോ അറങ്ങണോട്ത്തൊന്നു വയി കാണ് ണില്ല പുല് രണ്ട് പൊർത്തും
അടെ വള്ളം കൂടീറ്റിണ്ടാവുലേ പോ
ആ വള്ളം കൊർച്ചൊക്കെണ്ട് നല്ല ഇണ്ടായിരുന്നു വള്ളം എന്നട്ട് പിന്നെ ഇപ്പ ഒന്ന് കൊറഞ്ഞു പിന്നീങ്ങനെ വള്ളാവിണ്ട് പിന്നെ വേറെന്തെക്കെ
വേറെന്ത് ഇഞ്ഞ്പ്പോ ഉച്ചക്കത്തെ കയ്ഞ്ഞിപ്പോ വൈകുന്നേരം മക്കള് വരാള്ളതമ്പോത്തിന് ഓരെ നോക്കണം
കടി ഉണ്ടാക്കോ എന്നും?
ആ എന്നൊന്നുണ്ടാക്കൂല എപ്പഴെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ആയിട്ട് ഇണ്ടാക്കും
ഞാനും തന്നെയാ നക്ക് പിന്നെ പഴം ഉണ്ടെങ്കിൽ പഴം പയുത്തത് എന്തേങ്കലും പൊരിച്ച കൊടുക്കുക അല്ലെങ്കി അവിലോ എന്തെലൊക്കയിട്ട് അങ്ങനെ കയ്യും
ആ പഴം അവിലൊക്കെ ഒന്നരാടം കൊടുക്കും പിന്നെ അത് എന്നും ഇങ്ങനെ തിന്നും മ്പോ ഒരു മടുപ്പല്ലേ ചില ചെറുപഴം പയത്ത ഇണ്ടെങ്ക അത് ഉണ്ടെങ്ക പിന്നെ കൈയോളം അത് തന്നെ എടുക്കല്
ആ ഞങ്ങളും അങ്ങനെന്നെ. ഞാൻ പൊരിച്ചേക്ക എനിക്ക് പൊരിക്കണം അപ്പൊ പൊരിച്ച കൊടുക്കും
ആഹ് ക്ക് പിന്നെ പൊരിക്കും താക്കും ഒന്നും മാണ്ട ഒന്നക്കല്ല ചെറുപയർ എന്തേലും പുഴുങ്ങികാണ്ട് തേങ്ങയും ശർക്കര ഒക്കെ ഇട്ട്കാണ്ട് ഉണ്ടാക്കുല്ലോ
ആ ആഹ് അങ്ങനെ ഞാൻ ഉണ്ടാക്കലുണ്ട് അന്നാ പയറ് കൊടുന്നച്ച കൊറേ ഉണ്ടായിന്നല്ല
ആഹ ആഹ്
വതക്കാൻ വേണ്ടി് പയറും അത് ഞങ്ങൾ ഇതേപോലെ പിന്നെ ഉച്ച വരുമ്പോ ചായക്ക് സർക്കര തേങ്ങിക്കെ ഇട്ട്ക്കണ്ട് ഉണ്ടാക്കും
ഒന്നും ടാതെ പയറ് മാത്രാ
എല്ലാ ശർക്കരയും തേങ്ങക്കെടും
അല്ലാ പയറ് വേവിച്ചങ്ങാണ്ട് അതില് ശർക്കരയും തേങ്ങുയും ഇടോ അതോ മറ്റേ നമ്മള് രായപ്പൊടി അങ്ങനെ എന്തെങ്കലും കൂട്ട
അതൊന്നുംട്ടരില്ല.
ഉം
അങ്ങനെ തേങ്ങ ശർക്കരയും കൂടി തന്നെ ഉണ്ടാക്കാം പിന്നെ മത്തന് പയർ അങ്ങനെ ഉണ്ടാക്കും
ഉം ഞാൻ ഇന്നാള്ഒരീസം രായും പയറും കൂടി ഉണ്ടാക്കിന്ന്
വേറെപ്പന്താ
ആഹ അത് കൊഴപ്പില്ല പക്ഷെ ചായപ്പൊടൊക്കെ കുറച്ച് കൂടുതലായി പോയിന്നള്ളൂ
ആ കുറച്ച് വറ്റ്ണ്ടാവുള്ളൂ ല്ലേ. രായി ചെലപ്പോ മാണെങ്കിവന്താ തോന്ന ഉണ്ടാവും
പിന്നെ കണ്ടിക്കണ അത് ഇങ്ങനെ ഇന്തായി വരുമ്പോ ഇങ്ങ ടൈറ്റ ആയി വരുമ്പോ സാധനം തോന്നായി
ആഹ് വെന്താ തോന്ന ഉണ്ടാവും.
ആഹ് നമ്മള് കലിക്ക പ്പോ വിചാരിച്ച പൊടി ഉണ്ടാവൂല പൊടി ഉണ്ടാവൂല ഇച്ചിരി പിന്നങ്ങനെ കൊറേശേ ഇട്ട് ആഹ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോ പിന്നെ അങ്ങനെയൊക്കെ ഓരോത് പറ്റും
ആഹ് നമുക്കറിയില്ലല്ലേ ആദ്യമായിട്ടൊക്കെ ആകും
ആഹ്
പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയല്ലോ അറിയുള്ളൂ
ആഹ് ഇപ്പൊ കൊഴപ്പില്ല അങ്ങനെ പോവണ്ട്.
ഉം
മഴാണ് റിസ്ക്ക് വേറെ കൊഴപ്പൊന്നുല്ല ആഹ് പയറുണ്ടാക്കിന്ന്
ബൈ ന്നാ
അതാ മഴന്റെ ആ ടൈമിന് ഇതാക്കിട്ട് ഉണ്ടായത് അയിന്റെ മുമ്പൊന്നും കഴ്ചന്നീല മയ അങ്ങടെ തുടങ്ങണ ആ ടൈമില് നല്ല പയറുണ്ടായി പിന്നെ അധികം നിക്കൂലല്ലോ.
ആഹ് ആഹ
പിന്നെ രണ്ടു ദിവസവും വെള്ളം ഇങ്ങനെ ആയപ്പോ ഉള്ളതൊക്കെ
പാടത്തെ എന്തായിന്നു പയറൊട്ടിക്കളിയില്
എല്ലാരും ഉണ്ടാക്കിക്കണന്ന് തോണു ഒക്കെ വെറുതെ ഇങ്ങനെ നിക്കണക്കണ്ടന്ന് ആർക്കും ആവശ്യമില്ലാ അതോണ്ട്.
എന്നല്ലാ നല്ല പൊട്ടിക്കുന്ന ആൾക്കാര് ദിവസ് സോ ദിവസം ഉച്ച കഴഞ്ഞാല് രാവില ഒക്കെ ഉണ്ടാവും
പൊട്ടിച്ചു കൊടന്നാ മാത്രം പോരല്ല അത് കൂട്ടാ ഉണ്ടാക്കണെങ്കിൽ തന്നെ കുറച്ച് റിസ്ക്
ആ ഉണ്ടാക്കാനാണ് പണി
അത് തൊലിച്ച് തൊലച്ച്ണ്ടാക്കണണം. ചിലപ്പം തൊലിക്കാനുള്ളത് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒര്യാദ കടിക്കലാണ്
ആഹ് നുള്ളി തൊലിച്ച് ഉണ്ടാക്കിയാല് പാത്രത്തേക്ക ഒന്നും ഉണ്ടാവില്ല. വന്താലും ഉണ്ടാവില്ല കൊറേ മാണം. എന്നാലേ കൊറച്ചുണ്ടാവുള്ളൂ
കുറച്ച് പണിയുള്ള പണിയാണ് അത്
ആ വേഗം മൂക്കും ചെയ്യല്ല
ആഹ് പൊട്ടിച്ച് കൊടന്ന് വെച്ചാലും അത് മൂക്ക്ണണ്ട്
ആ ഇര്ന്ന് മൂക്കാണേ
ആ
അപ്പൊ വേഗം ഇന്ന് പിന്നെ പച്ചയാണെന്ന്ണ്ടെന്കി നാളകേക്ക് മഞ്ഞ കളറ് പിന്നെ മ എന്നാപ്പൊ ഉണങ്ങീട്ട്ണ്ടാവും
ആ ഞാനിതേമായിരി ഇങ്ങനെ കൊട്ന്ന് പരത്തിടലാനി ന്ന്ട്ട് അരിയാന്ള്ള മാത്രം നോക്കി എടുത്ത്ങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കും ഒ ന്നാ പിന്നെ കേടരണ്ടല്ലോച്ചിട്ട് മറ്റേത്ങ്ങനെ ഒണങ്ങിയാലും പച്ചായാലും എപ്പളായാലും തൊലിക്കാന്ള്ളതല്ലേ
ആ ഞങ്ങള് അരും തന്നെ ഒണങ്ങിയതേ കൊറേ ഒണങ്ങിയത് തൊലിച്ച്ങ്ങാ ഏഹ് രണ്ടീസായിട്ട് അത്ണ്ടായി അതും തന്നെണ്ടാക്കി
ആഹ് പക്ഷെണ്ടാക്കി കഴിഞ്ഞാ തിന്നാൻ ടേസ്റ്റാട്ടോ മറ്റ്- മറ്റേ പയറിനെക്കാട്ടിയൊക്കെ ടേസ്റ്റാണ് ആ മണികളിങ്ങനെ വെന്ത് തിന്നാല്
ആ തിന്നാൻ നല്ല രസാണ് എല്ലാ പയറിനേം മറ്റ് നമ്മളീ കടയിന്ന് വാങ്ങണ പയറിനേക്കാളും രസാ
മ്മ് ണ്ടാക്കാൻ കൊറച്ച് റിസ്ക്ണ്ട് ന്നേള്ളൂ
ഉം ഇവിടെ പിന്നമ്മ രാവിലെ അയ് മണിരിക്കും
ആഹ് വീട്ടില് വേറാരെണ്ടെന്കീകൊഴപ്പമില്ല നമ്മള്ത് മറ്റേ പണികളൊക്കെ കഴിഞ് പിന്നെ രാവിലെ പിന്നെ തലേ ദിവസൊക്കെ തൊലിച്ച്ണ്ടാക്കി
ആഹ് തലേസം ഉച്ചരിയിമ്പക്കിരിക്കുമ്പോ അങ്ങനെണ്ടാക്കും
ആ തലേ ദിവസണ്ടാക്കി വെക്ക ക്കണം ന്നാല പിറ്റേന്ന് രാവിലെ കുട്ടിയളൊക്കെ പോകുമ്പോത്തിന് കൂട്ടാണ്ടാക്കാവുള്ളൂ
ആ അല്ലാതെ അപ്പക്കപ്പൊന്നും പറ്റൂല നമ്മള് കടേന്ന് പയറ് വാങ്ങിക്കല്ല്ണ പോലൊന്നും പറ്റൂല
ആ
അത് ന്ന് പറഞ്ഞാല് പിന്നൊര് പത്തെണ്ണട്ത്ത് പൊട്ണാണ് അരിഞ്ഞാല് അത് വേഗം കൂട്ടാനായി ഇത് അങ്ങനല്ലല്ലോ
ആ
ഇത് കുഞ്ഞു കുഞ്ഞു പാന്ണ്ട് തടി ഉണ്ടാവൂല ത് ല്ല്യ ആ മൂക്കാത്ത് പൊട്ടിക്കണം ന്നാ പിന്നേം വേഗം വേഗം പൊട്ടി ക്കിണ്ടോമറ്റത്
പക്ഷെ അതമ്മക്കങ്ങനെ എടയീന്ന- ങ്ങനെ അറിയില മൂത്തഉം മൂക്കാത്തഒന്നും നമ്മള് കാണുമ്പോത്തന്നെ എല്ലതും മൂക്കലൈഞ്ഞിട്ടുണ്ടാവും
ആ തൊരിക്കാനുഅല്ല പൊട്ടിക്കാനു അല്ല അങ്ങനത്തെ സെയ്സ് ഡാവുഅ ചീസ്
ഏതായാലും അയ്ന്റെതൊക്കെ കയിഞ്ഞ് മയതൊടങ്ങിയപ്പൊപ്പതൊന്നുല്ല്യ
ആ അഒക്കെ ചീഞ്ഞ് പോയി തായത്തള്പ്പ്തോലും ണ്ടാക്കീന്നല്ലാ
ഞങ്ങള് കൊറച്ച് വയ്കീറ്റാ ണ്ടാക്കിയത് അതേ മറ്റ് അല്ല ണ്ടാക്കാനൊക്കെ ങ്ങള് താക്കിയന്നന്നെ ചെയ്ത്
ഞങ്ങള്ണ്ടാക്കീട്ടില്ല ഞങ്ങ ണ്ടാക്കാന ബ്ട പെയിന്റടിക്കാരെ തെരക്കാരുന്നു അപ്പൊ പിന്നെ ന്താ ചെയ്ത് ഇവര്ക്ക് പോവാന് കൊണ്ടയിടാവൊ നേരണ്ടായില ന്ന്ട്ട് വെല് ഒരീസം രണ്ടീസം കെടന്ന്ങ്ങനെ മൂന്നാം ദീസം മ്മ വന്ന്ട്ട് ആ വള്ളത്ത്ന്നട്ത്ത് ഒക്ക ചെയ്ത് അങ്ങനെയൊക്കെ തോന്ന്ണ് കയലിച്ചതാണ്ന്ന് പറഞ്ഞീന് അങ്ങനെന്ന്ട്ട് കൊണ്ടോയിട്ടിക് മൊയച്ചിട്ടില്ല
ആ ഞങ്ങള്ത് ത്ണ്ടാക്കി അപ്പൊ പിന്നെ വല് അയൽവാസിൽത്തോ ല് പറഞ്ഞ് നിങ്ങൾതധികം മൊള കാ കായ്ക്കാത്ത പയറാന്ന്തോന്ന് കൊറച്ച് കൊറേ ടൈം പിടിക്കൂന്ന് തോന്ന് പറഞ്ഞ് അത് പറഞ്ഞപോലെതന്നെ ആദ്യൊക്കെ കൊറേ എലക്കെ ങ്ങനെ നുള്ളി പ്പേരിയൊക്കെണ്ടാക്കീന് പിന്നാ ലാസ്റ്റ് വെച്ചിട്ടാണ് കായ്ക്കല് തൊടങ്ങിയത് കായ്ച്ചപ്പം നല്ലണംകയ്ചീന് പക്ഷെ അത് നമ്മക്ക് എടുക്കാമാത്രം കി ട്ടീലാഹ്
അം അപ്പക്ക് പിന്നെ മഴായി വെള്ളായിലെ
ആ മഴയത് വെള്ളം നിന്ന്.
അടുത്ത പ്രാവശ്യം ന്ന് നേർത്തെ ണ്ടാക്കും ആൾക്കാര്.
ആഹ് അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും.
ആഹ് പിന്നെ കൊയ്ത പാടുണ്ടാക്കേണ്ടി വരും.
ആ ക്ഷ അയിനന്താ ഓരോ പുതിലും കാര്യങ്ങളൊക്കെ നോ ഒക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ചല്ലോ ടാട്ടർ വന്ന് പൂ ആഹ് ടാട്ടർ വന്ന് കൂട്ടിണ്ടായില്ല അത്പിന്നെ നമ്മള അതും കൂടി നനച്ചു കൊടുക്കാ നട്ടംതിരിയും നല്ല വെയിലത്ത്ണ്ടാക്കിയാലേ
ആ ഒന്നുംമയ ചാറുന്നുണ്ട് തോന്നുന്നു. അന്നൊന്നും മയചാറിയന്റെ ശേഷം പിന്നെ എല്ലാരെന്നു മൂട്ടിട്ടിണല്ല. പ്രാവശ്യഎല്ലാരന്നും പൂട്ടയല്ലൊ.
നിങ്ങളെ കുട്ടീണ്ടാ
ഇല്ല ഞങ്ങള് പൂട്ടിട്ടില്ല ആ മഴ ഇത് ഇതങ്ങാക്കി ഇന്തായിട്ടന്നെ. കഴിഞ്ഞ പ്രാവശ്യം അയ്ന് ഞങ്ങളെല്ലാം ഉണ്ടാക്കിക്കണല്ലോ ഇവൽക്ക നടത്താൻ കെടുത്തതല്ലയ്നോ.
ആ അംസ കുട്ടിയാക്കണ്ലേ
ആ, ഓലാരോ നടക്കാനും വേണ്ടീട്ട് കൊടുത്തതയ്നി.
നേരല്ലേയ്ട്ട
അല്ല ഓലക്ക് വെയ്യാത്ത കാരണേ കൈയടച്ചില് ഇതൊക്കെ ആയിട്ട് അയിമേല് ഇങ്ങനെ മെനക്കട്ട് നടക്കണ്ട്
ആ ആ
അപ്പൊ വെയ്യാത്ത കാരണം ഇണ്ടാക്കാൻ എറങ്ങിട്ടില്ല
ഉം ഉം
ഇപ്രാവശ്യം എന്താ പാടാവോ
ആഹ് പിന്നെ മറ്റേത് പൈസ കിട്ടിട്ടില്ലല്ലോ നാട്ടിപണീട്ത്തെ.
ഇല്ല്യ ഇല്ല്യ
വരാൻ ആയിക്ക്ണ് കഴ്ഞ്ഞ പ്രാവിശ്യം ഒന്നാം തീതി കിട്ടീ ഇപ്രാവിശ്യം എന്താ ഒന്നും കിട്ടീട്ടില്ല. തെരയ്ക്കാരം ആയി തുടങ്ങിക്ക്ണ് ഒന്നാംതി രണ്ടാംതി മൂന്നാംതി ഒക്ക ആയിട്ടന്നെ കിട്ടല്. നയ്ക്കോട്ടന്ന